ആഹ സംസാരിക്ക ആഹ കേൾക്കണ്ട
ആ ആഹ ആയിക്കോട്ടെ ഞാന കൊറച്ചു നേരം റിങ്ങ ചെയ്തപ്പോ എന്താണാവോന്ന് വരുത്തി
ആ ആഹ
മഴ പെയ്യണ്ടോ അവിടെ
ഇല്ല മഴ വരുന്നുണ്ട് ചാൻസ് ഉണ്ട് രാവിലെ രാവിലെ പെയ്തതാണ് പിന്നെ പെയ്തിട്ടില്ല ഉ ഉ
എന്തെ ബുദ്ധിമുട്ട്ണ്ട കർണ്ട് ഇല്ല്യായ്ക
ല്ല ഏയ് എ അതൊരു ബുദ്ധിമുട്ടുല്ല ആ ആ ഉം ആ ആഹ് ഏതായ്ര്ന്നു സ്ഥലം
ആ സ്ഥലം ആ തൃശ്ശൂരാ ആ ന്താ റിയാ മഴ കാലത് ത്ത് മഴ പെയ്തു പിന്നെ കൊറച്ച് തോ ഉം തോർന്നു പിന്നെ പിന്നേം മഴ പെയ്തു ആ
ഏ ആഹ്
ഇപ്പൊ കർണ്ട് കാൽത്ത് മുതലേ കർണ്ട് പോയിക്കും വരവൊക്കെ ആയിട്ടേ കർണ്ടു ഇല്ല ആക ബുദ്ധിമുട്ടായി ഉം പണിയളൊക്ക കയ്ഞ്ഞോ
ഞാ പണ്യളൊക്ക്‌ ക്കയ്ഞ്ഞ്
ഉം എന്താ സ്പെഷ്ല് കറി
കറി വെണ്ടക്കെ മീനും
വെണ്ടക്കെ മീനും കൂടെ കോമ്പിനേഷനോ
ആഹ് മാ ആഹ് ഒണക്ക മീന്
ആഹ് അതറിയില്ല ട്ടോ
ആ ആഹ് അതെയോ
അതെങ്ങനെ തേങ്ങ അരച്ചാണോ വെക്ക്‌ണേ
ആ തേങ്ങ അര്ച്ചിട്ടാ വെക്കാ ഉം പുളി വെക്കും പോലെ ആ അ ആഹ് ആ വേറെ ആ ടേസ്റ്റ് ഏര്ക്കും ആഹ്
അല്ല അ പശ് വേറെ രീതിയിലല്ലേ ഓരോ വെക്ക ഭക്ഷണം ണ്ടാക്ക്‌ണ അപ്പൊ ഇ വെണ്ട വെണ്ട ക്ക്യ വാടറ്റണോ വെൾച്ചെണേൽ എങ്ങന ആയ്ത് എങ്ങന റെസിപ്പി ഒന്ന് പറയോ
അതെ ന്റു മദറ് ചെയ്യ്ണതാണ്
ചെയ്ത് അറിയില്ലല്ലേ ആഹ് കൊഴപ്പല്ല ആ
ഞാന് എന്റെ വീട്ടിലാണ് ഹസ്ബൻഡ് വീട്ടിലല്ല
ആഹ് എന്നാലും ഇത് അപ്പൊ ഹസ്ബൻഡന്റെ വീട്ടിൽ കറി വക്കാറില്ല
ഉം ഉം ഞാനിപ്പൊ കല്യാണം കഴിഞ് മുതൽ ഇവിടെണ് എൻ്റെ വീ വീട്ടിലാണ് അവിടെ വീട് പണി നടന്ന കൊണ്ടിക്കാണ് അപ്പൊ ഞാൻ ഇവിടെന്നെയാണ് അപ്പൊ പിന്നെ എനിക്ക് എന്റെ വീട്ട്ത്തെ പണികളൊന്നും അറിയണ്ട ഇങ്ങനെ അടി വക്കല് തുടക്കല് അങ്ങൻത്തെ കാര്യങ്ങൾ അറിഞ്ഞാ മതി വെക്കലൊന്നും ക്കറിയണ്ട പിന്നെ വന്റെ കുട്ടികളെ നോക്ക അങ്ങനെ ആഹ് അങ്ങന കടന്ന തേങ്ങ ഉപ്പേരികളൊക്കെ വയ്ക്കും
ആഹ് അതല്ലാതെ ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും അറിയില്ല
ആഹ് എഹ് ആഹ് വെ ക്ക്‌ അത്യാവശ്യം നമ്മുക്ക് എങ്ങനെ തോന്നുന്നാ മൈൻഡില് അപ്പ വെക്കും അല്ലാണ്ട് കാര്യായിട്ടില്ല ആഹ് ആഹ് അഹ് ഉം
പറഞ്ഞിട്ട് കാര്യല്ല കുഴപ്പവൊന്നുവില്ല ഇന്ററസ്റ്റ് ഉണ്ടെങ്കി പഠിച്ചെടുക്കാന്നേ ഉള്ളു
ആഹ് ആഹ് അതൊക്കെ പിന്നെ ഇപ്പത്തെ കാലത്ത് ഫോൺണ്ടല്ലോ അത് പിന്നെ എല്ലാം അതെ
ഇതിനു ഒരു ബുദ്ധിമുട്ടില്ലേ എന്ത്ണെങ്കിലും നമുക്ക് യൂട്യൂബിൽ നോക്കിയാല് ചെയ്യാം
ചെയ്യും
നറ്റില് ആഹ് കിട്ടും
ഉം അത ഉം
അപ്പൊ ആ ടെൻഷൻ ഇല്ല. പണ്ടൊക്കെ ആയിരുന്നു പണ്ടായിരുന്നു അമ്മമാർ. അയ്യോ വല്ലോരുടെവീട്ടിൽ പോണ്ടതല്ലേ?
അതെ
ആ ആഹ ആഹ് ഇപ്പ ആ വക ടെൻഷനേ ഇല്ല ഉം
ഇപ്പ പിന്നെ നമ്മുടെ ആരാണോ കൂടെ ഇള്ളത് ഹസ്ബന്റ് ആണെങ്കിൽ അവര് ഭർത്താക്കന്മാരും ഷെയർ ചെയ്തിട്ടാണ് എല്ലാ ജോലികളും ചെയ്യ
ഉം അവിടെ കുക്കിങ് ഒക്കെ കഴിഞ്ഞാ ഫുഡൊക്കെ റെഡിയായ
ഇല്ല ഇല്ല കഴി ആ ഇതായിക്കൊണ്ടിരിക്കണൊള്ളു അയിനെടക്ക് മഴ പെയ്യണ കാരണം ഡ്രസ്സൊക്കെ മുറ്റത്തിക്കിടും വെയിൽ വരുമ്പോ മുറ്റത്തിക്കിടും മഴ വരുമ്പോ അകത്തിക്കിടും ആഹ് അയ്യോ ഒന്നും പറയണ്ട അത് അതിന്റെ മോളില് കൊറെ നേരായി കളിക്കാൻ തൊടങ്ങീട്ട്
അതെ ഏഹ്
മൂന്നു പ്രാശ്യായി ഇനി ഞാൻ നിക്കണില്ല ഞാൻ ഇവിടെ കെടക്കട്ടെ വിരിച്ചിടാന് എല്ലാതും കൂടെ വിരിച്ചിടാൻ സ്ഥലഇല്ല്യഞ്ഞിട്ടേ എല്ലാം ഒണങ്ങി കിട്ടണ്ടേ എന്നെന്നും അലക്ക്ണതല്ലേ
അതെ ഉം ഉം
ഉം ഉം ഇവിടെ ന്താപറയ അലക്ക്‌ണ മെഷീൻ ഇണ്ടായിരുന്നു വാഷിംഗ് മെഷീന് അതിന്റെ ഡ്രയ്നെറിനൊരു കംപ്ലയിന്റ് അലക്കാൻ അതിലലക്കും പക്ഷെ ഒണക്കാൻ പ റ്റണില്ല ഡ്രൈനറ് ന് ആ ഡ്രയറില്ലേ
ഇത് കംപ്ലൈയിന്റ് ആണ്
അയിന്റെ മെഷീന് ഇതാ കേടന്നു അപ്പൊ രണ്ടൂസായിട്ടൊള്ളു ആഹ ഞായറാഴ്ച്ചേ കേടന്നെ
ഏഹ്
അപ്പൊ അത് കാരണം ഒണങ്ങി കി കിട്ടാൻ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഉം എല്ലോട്ത്തും ഇങ്ങനെ അയല് കെട്ടിട്ട് വിരിച്ചിട്ടേക്കുന്നു
ആഹ
ഉം നിങ്ങക്ക് ഡ്രസ് ഒക്കെ ഒണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാ
ആഹ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉം ഉം ദിവസം ഉം ദിവസം ഇനിയിപ്പ കുട്ട്യാള്ടെ ഇണ്ടാവല്ലോ
ആഹ അതെന്നേണേ ഉം ഉം അതൊക്കെ ഒണങ്ങി കിട്ടാനാ പാട് ഇത് കൊറേ യൂ നിഫോമൊക്കെ
അതെ അതെ അവര് പറഞ്ഞ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചളിയാക്കി കൊണ്ടിരിക്കും നമ്മള് പറഞ്ഞ ഒന്ന് ഇട്ടാ പോവാച്ച് ച്ചാ അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുണോണ്ട് കൊഴപ്പൂം ഇല്ല അവരിവര് ഇടക്കിടക്ക് ഒക്കെ മാറ്റല്ലേ അപ്പൊ കൊ തോനയാവും
എല്ലാം കൂടെ വിരിച്ചിടാൻ സ്ഥലോം ഇല്ല
ആഹ അതെ
മൊകളിലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കി സുഖാ ഇത് അതൊന്നും ചെയ്തിട്ടില്ല
ആഹ് ആഹ് ഉം
കൊറെ ആയി ഞാൻ പ അല്ല പറയാൻ തൊടങ്ങ്ണ്ട് ഇതുവരെ ഇതിന്റെ ബുദ്ധിമുട്ടറിഞ്ഞിരുന്നില്ലട്ടോ
ആഹ് ആഹ്
കാരണം ഇതൊന്ന് പകുതി വെള്ളം ഒലർന്നിട്ടെന്നെ കിട്ട അല്ല മുക്കാൽ ഭാഗം അങ്ങനെ വെള്ളം ഇല്ലാതെല്ലേ കിട്ട ആ അപ്പൊ പിന്നെ ആ അതിന്റെ ഒരു വെഷമം അറിഞ്ഞിട്ടിണ്ടാവില്ല പക്ഷെ ഇപ്പൊ അറിഞ്ഞു അപ്പൊ അവിടെ ഇവിടൊക്കെ അയൽ കെട്ടിയേക്കന്ന്
ആഹ് ആഹ് ആഹ്
എല്ലോട്ത്തും
ആഹ് ആഹ് ഉം
പിന്നെ വേറെന്ത എന്തായിരുന്നു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു
ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങള്ൾ ചോറെന്ന കഴിക്കാ ഞങ്ങള് ഇവിടെ രാവിലെ നാശ്ത ഉണ്ടാക്കില്ല
ആ ഇല്ലില്ലേ
ആഹ് ആഹ്
ആഹ് അപ്പൊ കാലത്ത് മുതലേ ചോർത്തിറ്റാണ്
അഞ്ച് മണി അഞ്ചര ആ ടൈമുണ്ടല്ലോ ആ ടൈമില് നാഷ്ത തിന്നും പിന്നെ ചോർത്തി കഴിക്കുകയാണെങ്കിൽ ഒമ്പതര മണിയാവുമ്പോ അങ്ങനെ കഴിക്കും കഴി ക്കില്ലെങ്കിൽ അങ്ങനെ കഴിക്കില്ല അങ്ങനെയാണ്
ആഹ് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല
ഉച്ചക്ക് കഴിക്കും ഉച്ചക്ക് കഴിക്കും അത് കഴിഞ്ഞിട്ട് ആട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാലര അഞ്ച് മണി ആ സമയത്ത് കഴിക്കും അല്ലെങ്കിൽ ഒരു ആറ് മണി ഒരു ആറ് മണി ആറര ആ ടൈമില് കഴിക്കും
ആഹ് ആഹ്
ഉം ഉം ഉം
പിന്നെ രാത്രി ഭക്ഷണം ചോറ് കഴിക്കാ ചെയ്യാ അതോ ചപ്പാത്തിയാണോ
ചെലപ്പോ കഴിക്കും ചെലപ്പോ കഴിക്കില്ല ച എനി എനിക്കൊക്കെ ചെലപ്പോൾ കഴിക്കാൻ പറ്റാണ്ട് കിടന്ന് വെച്ചാ എടങ്ങാറാവും അപ്പം ഞാൻ ചെലപ്പോൾ കുറ ച്ച്തിന്നും ഇപ്പം ഇമ്മയ്ക്കാണെങ്കി പിന്നെ ആ നഷ്ടം ഴിച്ചാ അങ്ങനെ കിടന്നാ കിടന്നതാ കഴിക്കാനും നിക്കില്ല അങ്ങനെ ഉം ഉം അങ്ങനെ
അപ്പൊ ചോറിന് കറി കാലത്ത് കറി ഉച്ചക്ക് വേറെ കറി അങ്ങനെയാണോ അല്ലല്ലോ
അങ്ങനെയില്ല കറി കോ സെമന്നെ ആയിരിക്കും അപ്പൊ ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും രാവിലെ ഉപ്പേരി ഉണ്ടാവും ഉച്ചക്ക് പിന്നെ കറി എന്തേലും വെക്കും അങ്ങനെ വൈകുന്നേര പിന്നെ എന്തെങ്കിലും വറക്ക പൊരിക്ക അങ്ങനെ എന്തെങ്കിലും ശരി ആഹ് അങ്ങനെ ശരി
അപ്പൊ പിന്നെ കൊഴപ്പില്ല ബോറടിക്കില്ല അ തന്നെ കഴിച്ചില്ല രാജ്യത്ത്
രാവിലെ പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടോണല്ലോ ഉപ്പേരി
ആഹ് അപ്പൊ പിന്നെ ആഹ് ഞങ്ങളിവിടെ കാലത്ത് ചായയ്ക്ക് പലഹാരം ഉണ്ടാക്കുക ചെയ്യാ
ആഹ് ആഹ് എല്ലാവിടെ അങ്ങനെന്നെയെയാണ് എല്ല ആഹ് പക്ഷെ എല്ല എല്ലാവവിടെയും ഏകദേശം എല്ലാംവിടെയും അങ്ങനെയാണ് രാവിലെ നാഷ്ട കഴിക്കലാണ് പക്ഷേ ആഹ് നാശ്ത കഴിച്ചു വിചാരിച്ചു ചിലപ്പോ ചെലർക്ക് കൊഴ ച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉം എന്താണ് ശരീരം തളർന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അ ആ അതൊ
അത് നിങ്ങൾക്ക്ത് ശീലായ ത് കൊണ്ടാ
ആഹ് ആഹ് ശീലായതോണ്ടാണ് ആഹ്
ആഹ് ഞങ്ങൾക്ക് എനിക്കിന്ന് കാലത് ത് ചോറ്ണ്ടാ പിന്നെ അന്ന് രാത്രി വരെ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല ആഹ് ഹെവി ആണല്ലോ ചോറ് മറ്റേതൊക്കെ പലഹാരം അരിയുടെ ഭക്ഷണം തന്നെയാണ് ഉണ്ടാക്കണത്
ഏഹ് ആഹ്
അത പക്ഷേ നാലും ചോറ്കഴിക്ണ പോലത്തെ ഹെവിആയിട്ട് കഴികിലല്ലോ ദോശകാണെങ്കി ഒന്നോ രണ് മാക്സിമം രണ്ട് ദോശ പുട്ടൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം പുട്ട് പ പത്തിരിയാണെങ്കിൽ ഒരു പത്തിരി അങ്ങനെയൊക്കെ കഴിക്കാ
ഓഹ് ഓഹ് ഇവടെ ഹസ്ബൻറ് ണ്ടെങ്കിൽ മാത് ത്ര ലാവിലെ പലഹാരായിരിക്കും അവർക്കവടെ ഗൾഫിലിങ്ങനെ രാവിലെ നാഷ്ടകയിച്ചി പ്പെ അവർക്ക്ഇവിടെ ചോറ് പറ്റില്ലല്ലോ അപ്പൊ ഇവിടെ ഉമ്മ ന്താണ് രാവിലെ പലഹാരണ്ടാക്കും ഇക്ക വന്നു മാത്രം പലഹാരം ണ്ടാക് കോം പൊക്ക ഒ പോണ ഒരു മാസ ഒന്നര മാസാണെങ്കിലും രാവിലെ ഇവിടെ എപ്പോഴും പലഹാരം ഉണ്ടാവും. ഉണ്ടാവാതിരിക്കേയേയില്ല അപ്പ മാത്രേ ഞങ്ങള് രാവിലെ കഴിക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് കഴിക്കാറില്ല.
ആഹ് അത് ഓരോ ഏരിയയില് ങ്ങനെ ഓരോ ടൈപ്പാണ് ഇവിടെണ്ട്ട്ടോ. ഞങ്ങടെ അടുത്ത് ഇവിടെ കെറച്ച് ആൾക്കാരൊക്കെണ്ട് കാലത്ത് കഞികു ടിക്ണ ആൾക്കാര് അഹ് ആഹ് കഞ്ഞി ചമ്മന്തി. അല്ലെങ്കി കഞ്ഞീന്റെ കൂടെ ഉപ്പേരി അങ്ങനെ
ആഹ് ആഹ് അങ്ങൻതന്നെ.
എഹ് അല്ല ഇവിടെ! ഹസ്ബൻഡറ് പറയും കാലത്ത് കഞ്ഞി ചോറ് കഞ്ഞി കഴി ഇവെടാരും കുടിക്കില്ല. ചോറ് വെച്ചുകൂടെയിക്കും അപ്പൊ നമ്മ കാലത്തന്നെ ഇത്രേ നേരത്ത് അപ്പൊ രണ്ടു നേരം ചോറ് വയ്ക്കണ്ടേ?
അഹ് ആഹ്
കാലത്ത് ന്തേലൊര് സ്‌നേ പലഹാര ണ്ടാക്കിയാൽ നാല്മണിക്ക് സ് കൂള് വിട്ടുവരുമ്പോഴേ പിള്ളേർക്ക് അത് കൊടുക്കും. അപ്പൊ പിന്നെ കൊഴപ്പല്ലേ.
ഇവിടെ രാവിലെ തന്നെ ചോറ് വയ്ക്കും രാവിലേക്കും വയ്ക്കും ഉച്ചക്കൽത്തും വയ്ക്കും.
ആഹ് കാലത്തിന്നെ രണ്ട് നേര
വെവെക്കും ആഹ് രാവിലേക്കും ഉച്ചക്കുള്ളതും വെക്കും. ആഹ് അങ്ങനെ ഉം.
പിന്നെ എന്റെ പിള്ളേര് ഗവൺമെന്റ് സ്കൂളിലാപഠിക്ക്ണേ അപ ഭക്ഷണൊക്കെ അവട്ന്നന്നെ ഇണ്ട്.
ആഹ് ഇവടെ പ്രൈവറ്റ് ആണ് ആഹ് ഫുഡ് കൊടുത്തു വിടണം.
ആഹ് കൊടുത്ത് വിടണം ഇനി ഓ ഓഹ് ന്താ പറയാ പ്രൈവറ്റ് സ്കൂളില് അതെ സി ബി എസ് ഇ ആണോ?
ആഹ് സി ബി എസ് നെ മറ്റേ ഞങ്ങടെള്ളതൊക്കെ ഇ മുസ്ലിംസിന്റെറ സ്കൂളില്ലേ? ഖർആാനും കാര്യങ്ങളൊക്കെ ഉള്ളതാ അവടെ ചേർത്ത്ക്ക്ണ തെയ് ഇപ്പൊ ഈ വർഷം ചേർ ത്ഹ് മോള്ളേ നാലര വയസ്സായിട്ടെള്ളൂ.
ആഹ് എൽ കെ ജി.
അപ്പൊ മദ്രസയൽ സെപ്പറേറ്റ് പോവണ്ടല്ലോല്ലേ?
ആഹ് പോണ്ട പോണ്ട
ഉം ആയിക്കോട്ടെ. അപ്പ എന്നാ ശരി ഇനി ആരെങ്കിലും ഗ്രൂപ്പില് ചോയ്ച്ചിട്ട് ഇതാ കണ്ടിന്യൂ ചെയ്യട്ടോ?
ആഹ് ആഹ് ശരി.
ആഹ് ശരിെന്നാ ശരി.